ഹലോ
ഹലോ
ഹലോ കേൾക്ക്ണില്ല
കേക്ക്ല്ലെ ആഹ് കേക്ണ്ട് പ
ഹലോ കേൾ
ഹലോ കേൾക്കണ്ട് കേൾക്കണ്ട് ഞാൻ പറീണെ കേൾ
ആഹ് എന്തൊക്കെ സുഖല്ലേ ആഹ് ണ്ട് ണ്ട് സുഖല്ലേ
ആഹ് സുഖാണ് സുഖാണ് മഴ ഇണ്ടവടെ
ഇല്ല്യ ഇപ്പൊല്ല്യ അപ്പോര് നല്ല വെയിലാ നല്ലതാണ്
ന്ന് മഴ പെയ്തിട്ടില്ലല്ലേ തീരിം
ഏഹ് ഇന്ന് രാവിലൊക്കെ ണ്ടായിരുന്നു ഇവ്ടെ
ഉം ഏഹ് അവ്ടെ ഇണ്ടായിരുന്നോ ന്നാ വ്വടെ അങ്ങനെ മഴ പെയ്തിട്ടെന്നെല്ല്യ
ആഹ് ഇവിടെ രാവിലൊക്കെ ണ്ടായിരുന്നു പിന്നെ ഒരു പത്ത്മണി വരെക്കെ ണ്ടായിരുന്നു എടിലെടീലൊക്കെ പിന്നെ കൊറഞ്ഞു
ഇവിടെ തീരെ പെയ്തിട്ടില്ല ചായ കൂടിയൊക്കെ കഴിഞ്ഞോ ഉം അന്ന ന്നലിം മിനിയാന്നൊക്കെ ഇവടീം ണ്ടായിരുന്നു നല്ല മഴ
അഹ് അഹ്
ചായ കുട്, ആഹ് ചായകുടി ഒക്കെ കഴിഞ്ഞു
ഉം ടിം കെയ്ഞ്ഞു
ആഹ് എന്തേയ്ന് ചായക്ക്
ഞങ്ങ മുളക്ബജി ഉണ്ടായിരുന്നു ഉരുളങ്കിയങ്ങ് പൊരിച്ചെ ആഹ് അതെ അതെ ഇണ്ടാക്കിയതേന്ന് ആഹ് ഇണ്ടാക്കിയതാണ്
അത്ങ്ങനെ ഇണ്ടാക്കല്
അത് മൊളക് മൊളക്ണ്ടാവല്യേ ആ ബജിണ്ടാക്കണ മൊളകില്ലേ നിളം മ് ആഹ് മൊളക് ഒ കടീന്ന് കൊട്ന്നിട്ട് കടയിന്ന് കൊണ്ടരും പിന്നെ മൈദപ്പൊടി കടലപ്പൊടി ഒക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ട്കാണ്ട് എല്ലാം കൊയച്ച്ട്ത്തിട്ട്
അല്ലാ ആ മുളക് എരുണ്ടാവോ?
ഇല്ല നല്ല എരുണ്ടാവൂല എരു ഒന്ന് ചെർതായിട്ട് സാദാ മുളകിൻ്റെ എരിവുണ്ടാവില്ല ചെറുതായിട്ടുണ്ടാവും ചെല മുളക് ഒന്ന് ഇത് എരുവേന്നെ ഇണ്ടാവൂല ഇത് പിന്നെ ചെറുതായിട്ടൊരു എരുവുണ്ട് ഇന്നാലും സൈക്കാള്ള ഏരുണ്ടാവുള്ളൂ അത് അതിൽ മുക്കിങ്ങാണ്ട് പൊരി എണ്ണയിൽ വറുത്തെടുക്കുക പൊരിച്ചെടുക്കുക.
മൈദ മിക്സ് ഇതാക്കി അങ്ങനല്ലേ?
ആഹ് മൈദ ഉം ആഹ് പിൻ മൈദേം കൊർച്ചരിപ്പൊടിയും പിന്നെ കടല കടല കടലപ്പൊടിക്കെ ഇട്ട് വരും ഉം
അ വീട്ടിലാരൊക്കെയാ ഇള്ളെ
വീട്ടില് എല്ലാരുംണ്ട് ഹസ്ബന്റ് അനിയന്മാര് അങ്ങനെയൊക്കെ ഇപ്പന്റെ വീട്ടിലാണ്.
ഏഹ് ഈ ആഹ് തന്റെ വീട്ടിലാരൊക്കെയായുള്ളെ
ഇൻ്റെ വീട്ടില് ഇന്റെ മൂന്ന് ബ്രെതേഴ്‌സും ഒര് സിസ്റ്ററും ആണ്. സിസ്റ്റർ ന്റെ കല്യാണം കഴിഞ് അവൾക്കൊരു കുട്ടിണ്ട്. ബ്രെതെസിന്റെ ഒരാളെ കല്യാണം കഴിഞ് ഒരാൾക്ക് രണ്ട് കുട്ടിൾണ്ട്.
ഇപ്പം എന്താ ചെയ്യണേ
അവരൊക്കെ ഷോപ്പാണ്. ഒരാൾക്ക് ഷോപ്പാണ് ഒരാൾ ഗൾഫിലാണ് ഒരാൾക്ക് വണ്ടി കച്ചവടമാണ്. വണ്ടി
എല്ലാരും പെണ്ണ് കെട്ടിയേതാ
ഒരാളും കൂടി കെട്ടാന്ണ്ട്.
എന്താ പറയല് രാത്രികക്ക് എന്താ ഭക്ഷണം
രാത്രികക്ക് ഞാൻ ചപ്പാത്തി ചോറ് ഉമ്മക്ക് ചോറ് കഴിക്കും. പിന്നെ
ബാക്കിയുള്ളോളക്കൊക്കെ ചപ്പാത്തിയെന്നെ എല്ലാർക്കും ചപ്പാത്തിയെന്നെ
ആഹ് ചപ്പാത്തി കഴിക്കും. ചിലോര് മ്മ് ഏ ഓട്സ് തിന്നും ഓട്സ് കഴിക്കും. ഫ്രൂട്ട്സ്ന്നും അങ്ങനെക്കെ.
ഏഹ് ഓരോര്ത്തർക്ക് ഓരോതാല്ലേ അതല്ലാ ഈ ചപ്പാത്തി ഇണ്ടാക്കുമ്പോ എല്ലാരും ചപ്പാത്തി അങ്ങനൊന്നുല്ലേ
ആഹ് ചപ്പാത്തി തന്നെ എല്ലാർക്കും ചപ്പാത്തി പറ്റണം എന്നില്ല. ആ ബ്രതറൊക്കെ അവരന്നെ ഒറ്റക്ക് . ഓഡ്സൊക്കെ അവർ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കും. ആ പിന്ന ഫ്രൂട്ട്സ് പിന്നെ കട്ട് ചെയ്തങ്ങാണ്ട് അങ്ങനെല്ലിയ ചപ്പാത്തി ഇവർക്കൊക്കെ ഉണ്ടാക്കണം. ഉപ്പാക്ക് ഒരാങ്ങളക്ക് ചപ്പാത്തിയാണ്. പിന്നെ ഉമ്മക്ക് ചോറായ്ക്കും. പിന്നെപ്പോ എന്താ ഞാൻ ഇടക്ക് ചപ്പാത്തി അല്ലെങ്കില് ഫ്രൂട്ടസ് എന്തെങ്കിലുഒക്കെ കയിക്കും. ചോറ് ഇവിടെ അതികം അങ്ങനെ കഴിക്കലില്ല ഇമ്മ മാത്രേ കഴിക്കുള്ളൂ.
ആഹ് നല്ലതാ.
ഉമ്മീം നാത്തൂനും മാത്രം. നാത്തൂന് പിന്നെ ചെറിയ കുട്ടി ഉണ്ടായതോണ്ട് ഓളും കഴിക്കും. അല്ലെങ്കില് പിന്നെ അവളും എന്തെങ്കിലുമൊക്കെ ചപ്പാത്തിയോ അല്ലെങ്കില് അല്ലെങ്കി എന്തേങ്കിലും നല്ല ഫ്രൂട്ടസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടേലൊക്കെ കഴിക്കും.
ഇക്കാടെ വീട്ടിൽന്ന് പോന്നിട്ട് കുറേ ദിവസായോ
ആഹ് കുറച്ച്സായി
അപ്പൊ തനിക്ക് മക്കളൊന്നും ഇല്ലേ
ഏഹ് മക്കളൊക്കെ ഇണ്ട് മക്കള് ഇവിടെണ്ട് ഏഹ് മൂന്നാളുണ്ട്ക്ക് അല്ല ഒരാൾ ആഹ് മൂന്ന് കുട്ടിയോളുണ്ട് മൂന്നും ക്ലാസ് സ്കൂളക്ക് പൊണ്ട് സ്കൂളുണ്ട് ഇവിടുന്ന് അവിടെന്നൊക്കെ പോവാം പിന്നെ മൂത്തോള് അവിടെ നിൽക്കും മൂത്തോള് അവിടെ നിൽക്കും മ്മ്ഹ്
എത്ര ദിവസത്തിന് പോന്നതാ അപ്പൊ
ഞാൻ കൊറച്ച് ദിവസം നിന്ന് പോവും
ഇക്ക നാട്ടിലുള്ള ആളല്ല അപ്പൊ
അല്ല ഗൾഫിലാ
അതുകൊണ്ട് പ്രശ്നം ഇല്ല നമ്മളിഷ്ടം പോലെ നിക്കാലോ
ആഹ് ഓ എത്ര കുട്ടികളാ
എനിക്ക് രണ്ട് കുട്ടികള്
പഠിക്കുവാണോ അതോ ചെറിയകുട്ടികളാണോ
ആഹ് ഒന്ന് പ്ലസ് വണ് പഠിക്കണ് ഒന്ന് ഒന്നാം ക്ലാസ് പഠിക്കണ് കടയൊക്കയാ നാട്ടില്
പ്ലസ് വൺ പഠിക്കണ പെൺകുട്ടിയാ ആൺകുട്ടിയാ
ആൺകുട്ടി മല പ്രദേശത്തോ അന്ത് ആഹ് ഞാൻ വീടൊക്കെ മാറിയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായി
ഓ പതിനഞ്ചു കൊല്ലയിരിക്കണാ അപ്പൊ കല്യാണം കഴിഞ്ഞോടാണതെന്ന മാറിയിക്കണാ
ആ കല്ല്യാണം കഴിഞ്ഞോടന തന്നെ മാറിയേക്കണ്
ആ ആ കുഴപ്പല്ല നമുക്കന്ന് മാറി ട്ടൊന്നില്ല ഇവിടെ നോക്കണണ്ട് അങ്ങനെ ഉം പിന്നെ
ഇവിടെ അടുത്ത് തൊട്ടടുത്ത്
ആഹ
അത് എല്ലാ മാറിപ്പോയാലും പേടിക്കാനൊന്നും ഇല്ലാ തൊട്ടടുത്ത് വീടുകളൊണ്ട്
മാറിപ്പോയ പിന്നെ നമുക്കൊരു ഫ്രീഡാണ് മറ്റേത് പിന്നെ എല്ലാവരും കൂടെ ആവുമ്പോൾ നമുക്ക് ഫ്രീഡവും ഇല്ല
അവിടുന്ന് നിങ്ങള് മാറിപ്പോയിണോ
എന്തിന് എതിന ഇല്ലേ മാറിപ്പോയിട്ടില്ല നോക്കുന്നുണ്ട്
അല്ലാ അപ്പൊ അവിടെ എത്ര ആൾക്കാരള്ളെ ഇക്കാടെ വീട്ടില്
അനിയൻ മൂന്ന് അനിയന്മാരാണ് അവരടെ വൈഫ് ഒരാള് ഒരാള് വൈഫ് ഒരാള് പിന്നെ ഓരോന്ന് നിക്കായി നിക്ക്ണ് ഒരാളത് കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുണ്ട് അങ്ങനെ
ഉം പിന്നെന്താ
പിന്നെന്ത്‌ങ്ങനെ പോണ്
ഇതിപ്പോ എല്ലാരോടും ഇത് തന്നെ ചോദിച്ചിട്ടേ
ആഹ ആ് അതെ അതെ അതെ
ചോദിച്ചാനും പറയാനും പ്രത്യേകിച്ച് കൊണ്ടെന്റ്റ് ഇല്ല
ഏ ഇതൊന്നും സബ്ജക്ട്റ്റൊന്നും കിട്ടുന്നില്ല എന്താ ചോദി ആക്കണ്ട എന്താ ആക്കേണ്ടത് എന്നുള്ളതാ ഉം ഉം പിന്നെ
ബീരിയാണി വെക്കല്
ബിരിയാണി ഉം അതാ മലബാറ് ഏ ആ സാധാപോലെത്തന്നെ ബിരിയാണി ആദ്യം ചിക്കൻ വേവിച്ച്ന്നാണ്ട് അതില് തക്കോട്ടെ ഉള്ളി തക്കാളി വാട്ടി അങ്ങനെ ചിക്കൻ വേവിച്ച് ചിക്കൻ അതിലിടും ട്ട് വേവിക്കും അങ്ങനെ ലഗോൺ ആണെങ്കിൽ ആദ്യം കുക്കറിലിട്ട് അടിക്കും
എന്തേ
ലഗോണ് ചിക്കൻ ആണെങ്കില് കുക്കറിലിട്ട് അടിക്കും ആദ്യം ഉം അവിടെ അധികം ലഗോണാ ഇഷ്ടം മറ്റേ ല്ലാ ബ്രോയില് ഇഷ്ടല്ല ഞങ്ങളതികം ലെഗോണ വാങ്ങല് ഉം ബ്രോയിലറ് പിന്നെ അധികവും പൊരിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ വാങ്ങും
ഉം
ഉം
എന്താ പറയത് ആ ഞങ്ങളെ നാട്ടില് ഇതേമാരി തന്നെ ഉള്ളി ആദ്യം വേവിച്ച് കണ്ട് അതിലേക്ക് തന്നെ പേ എല്ലാ പേസ്റ്റുകളുടെ ഉപയോഗിക്കുക അല്ലേ
ആ അങ്ങനെ തന്നെയാ പിന്നെ തക്കാളി ഇട്ട് ഇതാക്കി പിന്നെ മല്ലിയില
നമ്മളെന്താ ബിരിയാണി പൗണ്ടർ ഉപയോഗിച്ചുകാണ്ട് പിന്നെ എന്താ പറയൽ നമ്മൾ വേറെന്തങ്കിലും പൊടികെടൂടുംങ്ങന നിങ്ങ നമ്മടെ നാട്ടില്
ബിരിയാണി പൗഡർ ഞങ്ങൾ അങ്ങനെ ഇടില് ഇല്ല
ആ അപ്പ അയ്ന് പകരം ഈ മല്ലിപ്പൊടി മുളുംപൊടിയാ
താല ഗരം മസാ മാല്ലിപ്പൊടി ഞാന്ങ്ങനെ ഇടില്ല അധികം മഞ്ഞപ്പൊടി ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇടോ അതന്നെ ബിരിയാണി സാലടിലില്ല
ആഹ് ആഹ്
അങ്ങനെ പിന്നെ റൈസ് വേവിച്ച് ഇങ്ങാണ്ട് വേവിച്ച് ഉറ്റിയെടു ത്താണ്ട് അങ്ങനെ തിലാണ്ടള്ളും
ചിക്കൻ ബിരിയാണി അല്ല ഇപ്പ അങ്ങനെ വെക്കണത് അപ്പ മന്തി വെക്കണത്തക്കേ എങ്ങനെ ആയിരിക്കും
മന്തി അത് പിന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്യത് വെക്കണ്ടേ ചിക്കൻ ക്യുബും പിന്നെ മന്തിന്റെ മസാല ഇതൊക്കെ പറട്ട എല്ലാതും ക്യാപ്സിക്കാം ഒക്കെ ഒണ്ട് ക്യാപ്സിക്കോ ഉള്ളിയൊക്കെ മുറിച്ചിട്ട് കൊണ്ട് അത് മാഗ്നേറ്റ് ചെയ്യത് വെച്ച് കൊണ്ട് ഉം ഉം കുക്കറിൽ ഞാൻ വെച്ചിട്ടില്ല കുക്കറില വെക്കല് ഞങ്ങള് കുക്കറിൽ വെച്ച് നന്നായിട്ട് വെച്ചിട്ടില്ല
ആഹ് ഞാൻ കുക്കറില് അത്തന്നെ റൈസ് ആദ്യം എന്താക്കി കൊണ്ട് പിന്നെ മറ്റേത് ഇതാക്കി കണ്ട അങ്ങനെ തന്നെ ഞാൻ നാട്ടില് കുക്കറിൽ വെച്ചാണ്ട്
ആ ആഹ് കുക്കറിൽ ഞാന് അങ്ങനെ വെക്കൽ ഇല്ല്യ ഇതായിട്ട് വെച്ചിട്ടില്ല വെച്ച് നോക്കിട്ടില്ല കുക്കറിൽ ഞാന് നെയ്യ് ചോറ് ഒക്കെ വെക്കു കുക്കലുണ്ട് ബിരിയാണി വെച്ച് നോക്കിട്ട് ഇല്ല കുക്കറില്
വെച്ച് വെച്ച് നോക്കും ആ വെച്ച് നോക്കും കാണാ പാടായി മറ്റൊന്നും അറിയില്ല കാണാപടായി്ട്ട് അയ്യിലേക്ക് ശരിക്കുള്ള ബരിയാണി മാത്ര ഒള്ളൂ മറ്റേതൊക്കെ ദേ യൂട്യൂബ് നോക്കുക കാണുക അപ്പ വെക്കുക അത് പിന്നെ വെക്കുമ്പോൾ മറക്കുക അതന്നെ ഒക്കെല്ലേ
ആ തന്നെ യൂട്യൂബ് യൂട്യൂബ് നോക്കിയിട്ട് തന്ന അധികം ഫ്രൈഡേയ്‌സ് ആണെങ്കും ഫ്രൈ്ഡേയ്‌സ് പിന്ന നമ്മുക്ക് വല്ല്യ ഇതിലോ കൊഴപ്പല്ല പെട്ടെന്ന് ഉണ്ടാക്കല്ലോ
പിന്നെന്താ ഒരുപാട് ഇത് കഴിഞ്ഞോ
ഇണ്ടന്റെ ഇതില് ഇനീം ഇണ്ട് ടാസ്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല കൊറേ ഒരുപാട് ഒരു വിതം ഒക്കെ കഴിഞ്ഞു കഞ്ഞു കൊറച്ച് കൂടി ഒള്ളൂ ഇന്ന് രണ്ടണ്ണോ ആവും രണ്ട് ഹോളും കൂടി കഴിഞ്ഞാല്
പൊറത്തൊക്കെ യാത്ര പോവലില്ലേ
പൊറത്ത് ആ പോവാറുണ്ട്
ആഹ് ഇപ്പ ലാസ്റ്റ് ആയിട്ട് എവിടക്കൊക്കെ പോയേ
പൊറത്ത് ഇപ്പ കൊറേയ്യക്കണ് പോയിട്ട് ഊട്ടി പോയിരുന്നു
ഉ ഫാമിലി എന്താ കുടുംബക്കാരായിട്ട് നന്നായിട്ടാ പോയത്
ആ ഫാമിലി ഒന്നായിട്ട് പോയിരുന്നു
കണ്ടില്ലേ
പിന്നെ ആം പിന്നെ ഫുഡൊക്കെ ഏഹ് എപ്പഴും രാത്രിയൊക്കെ എങ്ങനെ ഫുഡൊക്കെ
ഇന്റെത് ലോക്ക ആയോണ്ട് ഒന്നും കാണാൻ പറ്റൂല്ല ആഹ് ഒരുവിധം ആയിക്കൊണ്ടിരിക്ക്ണ്
ആഹ് രാത്രി ഒക്കെ ഉം ചപ്പാത്തി താ ചോറോ ചോറാണോ
ഏഹ് ഹേ ഏഹ് രാത്രികക്ക് ഇപ്പ ഇന്ന് പ്ര പ്രത്യേകിച്ചായിട്ടൊന്നുല്ല്യ. ഒക്ക ഇത്തെയങ്കിലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ചെലപ്പോ ദോശ ചുടണം ദോശ ചുട്ടാണ്ട് അതുകൊണ്ട് ആ അതുകൊണ്ട് ഒപ്പിച്ച് ഉണ്ടാക്കണം ഏഹ്
ഹസ്ബൻഡ് ഇവടെ ഉള്ള ആളാണ് വെച്ച
ഇല്ലല്ല ഗേ എന്ന് വിദേ വിദേശത്താണ് വിദേശത്ത് ആണ് ഇവടെ ഇല്ല ഞാനും മക്കളും മാത്രേ ഒള്ളൂ
ഉം പിന്നെ
പിന്നെന്താ
പിന്നെങ്ങനെ സുഖായിട്ട് പോണോ
ന്നാ ശരിട്ടാ ഞാൻ പിന്നീട് വിളിക്കാ
ആഹ് അയിക്കോട്ടെ ഓക്കെ ഓക്കെ